ഹലോ,
ആഹ്, എന്തൊക്കെണ്ട് സുഖല്ലേ?
ആഹ്, സുഖം.
ചായക്കെ കുടിചോ?
ഉം ചായൊക്ക കുടിച്ചി മക്കള സ്കൂള് കാക്കി ഇങ്ങനെ ഇര്ക്യാ പിന്നെ
മസ്റ്റ് ട്രൈ ങ്ങ്
എങ്ങനെ
ചായക്കെന്താ ആക്കിയേന്ന്
ചായക്ക്ന്ന് ദോശയും സാമ്പാറും ഇവ്ടെയാേ
ഇവ്ടെ കപ്പയും കോയിക്കറിയും
രാവിലെ തന്നെ കപ്പയാ
ആഹ് എന്നാലും രാത്രികേക്ക് വാങ്ങിയതാന്ന് രാത്രി വെച്ചില്ല രാവിലെ വെച്ച്
ആഹ് ആഹ് അങ്ങനെ
ഉം മക്കളെക്കെ എത്രൈലാ പഠിക്ക്ന്ന്
ഒരാള്ന നാലാം ക്ലാസ്
അതെയാ സ്കൂള് അട്ത്തെന്നെയാ
കൊറച്ച് പോണം
ഇവിടെ സ്കൂള്പുവാൻ ആയിട്ടില്ലഓവർക്ക് ഏഴു മാസത്തെ
ആഹ് ചെറ്താല്ലെ
നാ
ഉം പിന്നെ ജോലിയൊക്കെ ഒതുങ്ങിയാേ ഉച്ചക്കത്തെ
ആഹ് കറിയ്ണ്ട് ചോറ് വെച്ച് വാകമായി
ആഹ്
അവ്ടെയാേ
പിന്നെ ഇവടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇല്ല കറണ്ട് ഇല്ല ഇന്ന് രാവിലെ ആവോണ്ട് എന്താ ആക്കണ്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്ക്ന്ന് ഒരിക്കലും വിചാരിക്ക്ന്ന തേങ്ങയൊന്നും അരക്കാംപറ്റൂലാല്ലോ തേങ്ങാച്ചോറോ അങ്ങനെ എന്തെങ്കിലും ആക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരി പിന്നെ റെെ റൈഞ്ച് ഇഷൂഉണ്ടോ
ആഹ് മായെയാ എന്താപ്പൊ റൈഞ്ച് പർഞ്ഞാ കിട്ട്ണ്ല്യ
ആഹ് അതന്നെ ഒരു കട്ടായി പോവുന്നു സംസാരിക്കുമ്പൊ
ആഹ് പൊർത്തേക്ക് അർങ്ങാ വിചാരിച്ചാല് മയേന്റെ ഒച്ച കാരണം ഒന്നും കേക്കുല്യേനും
നെഹാ അങ്ങൻതന്നെ ഇന്ന്പ്പ ഇവിടെ മയഅവടെ നിന്ന്ട്ട്ണ്ട് കാെർച്ച് ആഹ് നാട്ട്തെന്നെ ആഹ് പിന്നെ നിങ്ങളതാേ
പിന്നെ എന്താെക്കെ നാട്ട്ലെന്നെ ഞാനിപ്പ എന്റെ വീട്ട്ലാഇല്യേ
ആഹ് ആഹ് പ്രസ് പ്രസവിച്ചോണ്ട് അവിടേരിക്കും ഉള്ളത് ലെ
ആഹ് ഞാനി അവടെ പോയിറ്റ് ഇണ്ടായിരുന്നു പിന്നെ അവടെ താത്തക്കെ കൊറച്ച് വേടിച്ചാെണ്ടോവും ഇമ്മ അങ്ങട് പോയിറ്റേ
ആഹ് അങ്ങനെ ആഹ് ഇങ്ങളവടെ ഹസ്ബെന്റിന്റെ വീട്ടിലായിരിക്കുല്ലെ നിക്ക്ണ്ട
അങ്ങനിഎല്ല ഇവിടേം അവിടം അത്ക്കും ഞാനിപ്പാെ എന്റെ വീട്ട്ലെന്നെ നിന്നീന് പ്രസവവും ആദ്യത്തെ മൂന്നു മാസവും അങ്ങനെക്കേറ്റ് അധികം ഇവ്ട്തന്നെ ഇണ്ടായിന്
ആഹ് ആഹ് ആഹ്
ആഹ് മുട്യോക്കലിന് ആൾക്കാരെ പോയോക്ക്
ആഹ്
ആഹ് പിന്നെ
വേറെ എന്ത് വിശേഷം പിള്ളാരൊക്കെ എല്ലാം ഹസ്ബെന്റിന്റെ വീട്ടില്
മനസ്സിലായിലാ ഹലോ ഹലോ. ഹലോ കേൾക്കുന്നില്ലേ.
ആ ഇപ്പോ കേൾക്കുന്നുണ്ട്. ഹസ്ബൻറിന്റെ വീട്ടിൽ- ആരൊക്കെയ ഉള്ളത്.
ഹസ്ബൻഡിന്റെ വീട്ടില് ഉമ്മയും രണ്ട പങ്ങന്മാര ഇല്ലേ രണ്ടാളും- കല്യാണം കഴിച്ച് വേറെ ഇവിടത്ത് പോയി. ഇപ്പോ ഉമ്മീൻ ഞാനും മോനുംഒരു മോന്. ആഹാ ഒരു മോന്, ഉംമ്മ പങ്ങളുടെ വീട്ടിലായി.
ആഹ ആഹ.
പിന്നെ അവിടെയോ നിങ്ങള്ണോ
വരതാമസ്ത.
ആഹ മാറി.
ആഹാ അപ്പോ നിങ്ങള് ഹസ്ബൻഡും കുട്ടികും മാത്രമായിരിക്കല്ലോ അവിടെ?
രണ്ട് കുട്ടിയൽ ഉള്ളത്.
ആഹ.
ഉം.
ഉം
പിന്നെ എന്ത് വിശേഷം?
വിശേഷായിട്ട് എന്താ നല്ല-
ഉഉം ഉച്ചക്കൊക്കെ എന്താ- സ്പെഷ്യൽ ഇല്ല, ഇല്ല. ജോലിയൊന്നുംല്ല.
അതെ ഉച്ചക്കൊക്കെ ചോറും, കഥ രാവിലത്ത തന്നെ ഉണ്ട്- രാവിലത്തെ അല്ലേ ഇന്നലെ രാത് കത്താണ് അതുണ്ട്. പിന്നെ ഉമ്മാമ്മ ഏതോ ഒരില- എടുത്തു വറത്തുട്ടു ണ്ട്.
ഉം.. ഉം.. അതെ നമ്മള് ജോലിയില്ല, ഹൗസ് വൈഫാന്ന് പറയും പക്ഷ ഇരുപത്തിനാല് മണ- മണിക്കൂർ ജോലി ചെയ്യത് നമ്മളേ ഉള്ളു.
ആഹാ. ഇതിന്റെ പണി കഴിഞ്ഞഞ് വന്നാ ഓട്ടിലിരിക്കത് രാത്രിക്കക്കുള്ളതല്ല ആാക്കണല്ലോ.
തന്നെ രാത്രി കേക്ക ഉള്ളതാക്കണം അപ്പഴത്തേക്ക് മക്കൾ- കോട്ടത്തും എല്ലാം കൂടി, ഉം ഉം
ഇനിയിപ്പോര് വെരുമ്പരേ ഇങ്ങനെ പ്രിയായിരിക്കണം. ആഹ അടുത്തന്നെ കുറച്ചേള്ളൂ കുറച്ചേ ഉള്ളു ഉം.
ആഹാ. കല്യാണണംകഴിഞ്ഞിട്ട്- എത്രെആയി. ഹലോ.
പ പതിമൂന്ന് വർഷം.
അതെയ, ആഹ ഇപ്പോ കേൾക്കുന്നുണ്ട്.
ആഹ, ആഹ, ആഹാ. ഉം പിന്നെ എന്താ? അവസ്ഥ അടൊക്കെ മഴപെയ്തര, വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ?
ഇല്ല ഇതത്തെ പ്രശ്നൊന്നില്ല, ഇതുവരെ ഇണ്ടായിട്ടില്ല.
ആഹാ ആഹാ. ആഹാ പിന്നെ..
ഇവിട കൊറച്ചടുത്ത് വയലും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇതുവരെ- ഇപ്പന്താ അറില്ല. വള്ളം കാരന് പ്രശ്നം അതൊന്നും ഉണ്ടാവില്ല ഉം.
ആഹാ.
ഒന്നും പറയാൻ പറ്റൂല്ല അതല്ലേ, നമ്മള് മുണ്ടക്കയന്നെ ഒരു വിചാരിക്കാതെ വേറെരു.
ആഹ് കഴിഞ്ഞു ആഹ് കഴിഞ്ഞു
ആഹ് ആഹ്
നമുക്ക് പറയാനും പറ്റൂലല്ലോ ക്ഷേ ഇതെന്താ
ഇങ്ങള് ത് വർക്ക് വർക്ക് ചെയ്യ്ന്നുണ്ടോ ഇങ്ങള്
ഇല്ല ഈ ഫോണിൽ ഓരോന്ന് നോക്കി അങ്ങനെ ചെയ്യുന്നല്ലാണ്ട് ജോലിയൊന്നുല്ല
ആഹ് ഏത് വരെ പഠിച്ചത്
പ്ലസ് ടു കഴിഞ്ഞ് ഓൺലൈനായിട്ട് ഡിപ്ലോമ ചെയ്തീനി പിന്നെ
അങ്ങനെ ആഹ് ആഹ്
ഉം പിന്നെ ജോലിക്കൊന്നും
ഉം
കൊറച്ച് കഴിഞ്ഞ് പോണംന്ന് വിചാരിക്ക്ന്ന്ണ്ട്
ഉം എന്തെങ്കിലും ജോലി നല്ലതാ ഇപ്പഴത്തെ കാലത്ത് പ്രത്യേകിച്ച്
ആഹ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാ
പിന്നെ
പിന്നെ
ഇല്ല കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നമ്മള് പിന്നെ ബി എ അറബിക്കായിരുന്നു
അതെയാ
അതുകൊണ്ട് തന്നെ എന്താ പറയാ എൽ പി യില് പഠിപ്പിക്കാം ആഹ് എൽ പി പഠിപ്പിക്കാൻ പറ്റും പക്ഷെ ആ ഒരു സമയത്ത് മടിച്ച് ച്ച് അന്നേരം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പ എന്തെങ്കിലൊരു ജോലി ആയിട്ടുണ്ടാവായിരുന്നു
ഇഞ്ഞ്പ്പം കു
എൽ പി ൽ വരെ പഠിപ്പിക്കാൻള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ണ്ട് അതെന്നെ
ഇപ്പം പറ്റും കുട്ടിയേ
ഇല്ല പോവാത ഇപ്പ പറ്റും പക്ഷെ താല്പര്യം കുറവാ വി ട്ട് പോയ ജോലി അത്
ആഹ്
ഹസ്ബൻഡിന്റെ വീട്ടില്ള്ള സമയത്താണെങ്കിൽ വിചാരിക്കും പോവാന്ന് ഇപ്പം ഫ്രീ ആയിട്ടിരിക്കുന്ന കൊണ്ട് എവിടെം പോവാൻ മടിയാ എങ്ങനെ
ഹാ ഇവിടെ ഒരാള് കരച്ചില് തൊടങ്ങാനായി
കരയുന്നുണ്ട്ല്ലേ
ആഹ് കൊറച്ച് നേരം കളിച്ച പിന്നെ കരയാൻ തൊടങ്ങും
ആഹ് പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാ
ഏഹ്
ഏഹ് ആഹ് ആഹ് പിന്നെന്തേ വിശേഷം ആഹ് ഞാനും കല്യാണം കഴിഞ്ഞ് കൊറച്ച് സമയം പോയി പിന്നെ പഠിക്കാന് പിന്നെ വിശേഷണ്ടായി പിന്നെ എന്ത് ചെയ്ത് അങ്ങനെ നിർത്തിയത
അതാണ്
ചെയ്യാൻ പറ്റിയിട്ടില്ല
പ്ലസ് ടു കഴിഞ്ഞപ്പന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ കെട്ടിയോന ഡിപ്ലോമ ഇട്ത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ച്
അങ്ങനെ അതുപോലെ തന്നെ ഞാനും പ്ലസ് ടു കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞ് ഡിഗ്രിക്ക് എന്ത് ചെയ്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷ ഫസ്റ്റ് ഇയർ പോയത്
അതെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്തതാ
ആഹ്
ആ
ആ ഒരു സമയത്ത് ഹസ്ബൻ്റും വീട്ടുകാരല്ലാം സപ്പോർട്ടന്നെ. പിന്നെ വീട്ടുകാര് ഓര്കൊരു താൽപര്യ കുറവ്. ഹസ്ബൻ്റിന് പ്രശ്ന ഇല്ല. പക്ഷെ വീട്ടുകാർക്ക് പിന്നെ. ആ ഒരു സമയത്ത്. ഇപ്പോ ഇപ്പോ ഒരിങ്ങോട്ട് ചോദിക്കോ.
ഇപ്പോ ഓരിങ്ങോട്ട് ചോയ്ക്കും. അന്ന് എന്തെങ്കിലും ജോലി ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സുഖേനുന്ന്. പറയാൻ ഇങ്ങോളെ ത്തു ത്തും നിങ്ങളല്ലേ മുടക്കിയത് ന്ന് പിന്നെ പറയാൻ തോന്നൂല.
രണ്ട് രണ്ട് ഒരാള് തന്നെ ഇര്ന്നോ
എങ്ങനെ
രണ്ടും ഒരാളെന്നെ പറയുന്നു. ഫസ്റ്റ് പോണ്ടാന്നും പിന്നെ അന്നേരം
ആ അയ്യര സമയത്ത്. ത്. നിർത്താൻ വേണ്ടീട്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് എന്ത് ചെയ്ത് പിന്നെ നിർത്തി തന്നെ. നിർത്താനുള്ള കാരണം തന്നെ. പിന്നെ ഇ ഇപ്പോ ന്ന്ട്ട് എന്തെങ്കിലും പറെം ചെയ്യും ഓക്ക് എന്തെങ്കിലും ജോലിണ്ടെങ്കില് എന്ത് സുഖാന്ന്. ഈ ബന്ധങ്ങള്
ഇപ്പത്തെ കാലത്ത് രണ്ടാളും ഒരു ജോലിക്ക പോലെ നേരെ നല്ല വൃത്തിക്കൊന്നും ജീവിക്കാൻ പറ്റൂ.
എല്ലാ ഒരു സമയത്ത് അവര് സമ്മതിക്കണല്ലോ അത്. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലാ. പക്ഷെ എനക്കട്ട് താല്പര്യം ഇല്ലായിരുന്നേ. ഞമ്മള ഒരു സമയത്ത് ഇവിടെ അടു ത്ത് നഴ്സറി തുടങ്ങിയിട്ടുണ്ട്. അവിടന്ന് കൊറെ വിളിച്ചു. അറബിൻ്റെ ടീച്ചറായിട്ട് നിക്കാൻ പറ്റ്വോന്ന്ളളത്. ആ സമയത്ത് ഓരിക്കും വല്ല്യ താല്പര്യം ഇല്ല. എനക്കും പിന്നെ നമ്മള് സാഹചര്യം അങ്ങനെ ആകുമ്പോൾ നമുക്കൊര് താല്പര്യം തോന്നൂലല്ലോ. ഇപ്പ വിചാരിക്കും അടുത്തന്നേനു. ഒരു പ്രശ്നും ഇല്ലേനു. ഇവിടെ നടന്നു പോവാനേനുള്ളൂ. പോയാം അന്ന് ആ ഒരു സമയത്ത് പോയിട്ടുണ്ടെങ്കില് കൊഴപ്പമില്ലായിരുന്നു. ഉഹും
അഹാ ഇനിയിപ്പോ കൊറേ കഴിഞ്ഞാ ഫ്ലോ പോയാൽ പിന്നെ അത് ഒട്ടും പറ്റുകയും ല്ല.
ഇല്ലഇല്ല ഇപ്പം തന്നെ ആ ഒരിത് പോയി. ആരുടച്ച് വിട്ടില്ലേ അ ഒരു സംഭവം എന്താ പറയാ.
ആഹ് ഇനിപ്പോ ആദ്യം മുതലേ വാണങ്കി പഠിക്കാൻ പോണ്ടേരും. ന്നാലേ ശരിക്കൊന്നു മനസിലാക്കിയെടുക്കാൻ പറ്റുള്ളു.
പ്പൊ അങ്ങനന്തേലും പോണ്ടിരും പിന്ന.
ഉം. പിന്നെ മോള് നല്ലോണം കരയാ ന്നാ പിന്നെ ശരിയേ. ഞാന് പിന്നെ വിളിക്കാ. ഓ ശരി ഓകെ.